ഹലോ
ഹലോ ആഹ് ആഹ് ഇപ്പൊ കേക്കുന്നുണ്ടല്ലോ ആഹ് ആഹ് പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യോ
ആഹ് ഒരുവിധം കുക്കിംഗ് ഒക്കെ ചെയ്യും മന്തി മന്തി ണ്ടാക്കാൻ അറിയോ
ഇല്ല ഇല്ലില്ല
ആഹ്
ഉ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ആഹ്
ആഹ് ണ്ടാക്കി നോക്ക് മന്തി മന്തിന്റെ ഏ ത് ബസ്മതി റൈസ് വാങ്ങ മന്തിന്റെ റെ ഉം മന്തി ണ്ടാ ക്കാൻള്ളെ റെയ്സ് ഉം കളർ മാറ്റണ്ടാവും എ ഫ്രയ്ട്രയ്സ്ൻ്റെ വേറെ വേറെ ഒരു വൈറ്റ് ആണ് കളറ് ഇത് ഒര് ബ്രൗൺ കളറാണ് മറ്റേ മന്തി റൈസ് അയ് രണ്ടും രണ്ടരിയാണ് അ മന്തി റൈസ് പറഞ്ഞിട്ട് വാങ്ങണം അത് വാങ്ങിട്ട് ഹലോ
ആഹ് ആഹ്
ഹലോ കേൾക്കാൻല്ലേ ആഹ് ന്ന് ആത് നമ്മള് ആ നന്നായിട്ട് കഴുകിട്ട് ആ അരമണിക്കൂർ വെള്ളത്തില് വെള്ളത്തി കുതിർത്തി വെക്കണം അരമണിക്കൂറ് അന്നിട്ട് അന്നിട്ട് നമ്മള് ചിക്കന് ഒര് ഏ ഒരു കിലോ അരി ഒരു കിലോ ചിക്കൻ അങ്ങനെ ഒന്നര കിലോ ചിക്കൻ നമ്മളെ നമ്മളെ ഇഷ്ടം പോലെ ഒരു കിലോനരിയാവുമ്പോ ഒരു കിലോന ഒന്നര കിലോ ചിക്കന് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതില് പിന്നെ മന്തി മസാല മന്തി മസാലൊക്കെ നമുക്ക് കിട്ടും കിട്ടു അറേബ്യ മസാല പറഞ്ഞാല് ഷോപ്പ്ന്ന് കിട്ടും അത് അതൊരു അതൊരു മൂന്നോ നാലോ സ്പൂണ് മന്തി മസാല ആഹ മാഗി ക്യൂബും ചേർത്തണം മാഗി ക്യൂബ് അക്കെതില് നമ്മള് വന്തി വാങ്ങുമ്പോ ആ മാഗി ക്യൂബ ഒക്കെ ഈ മന്തിന്റെ കിറ്റന്നെ കിട്ടും നമ്മള് ഈ സൂപ്പർ മാർക്കറ്റ് നോക്കെ ഒരു കിലോ മന്തിന്റെ കിറ്റ് കിട്ടു ആ അപ്പൊ അതിലെല്ലാതും ഉണ്ടാവും എല്ലാതും അടങ്ങിയിട്ടുണ്ടാവും
ആഹ് ആഹ് എന്നിട്ട്
അപ്പൊ അതെല്ലാ ന്ന്ട്ടത് ഈ പിന്നെ മന്തിന്റെ മസാല മറ്റേ എന്താണ് പറഞ്ഞെ മന്തി മസ് മസാല മാഗി ക്യൂബ് മാഗി ക്യൂബ് ഒരു രണ്ട് ക്യൂബ് ഒരു ക്യൂബ് വാങ്ങിയാ അത് രണ്ടെണ്ണംണ്ടാവും രണ്ട് കട്ടണ്ടാവും അത് രണ്ട് കട്ടാക്കും ഇതില് നന്നായിട്ട് പൊട്ച്ചിട്ട് ഈ ചിക്കൻല് ചേർത്തണം പിന്നെ കൊറച്ച് മഞ്ഞപ്പൊടി പിന്നെ മറ്റേ കാശ്മീരി മുളക് ഇല്ലേ നല്ല ചുവപ്പുള്ള കളർ മുളക് പൊടി അതൊര് രണ്ട് സ്പൂൺ ചേർക്കാ
ആഹ് ആഹ്
ഹലോ
ഉം
അപ്പൊ അത് പിന്നെ മറ്റേ കുരുമുളക് പൊടി കുരുമുളക് പൊടി നമു എരൂന് ആവശ്യത്തിന് മാത്രം ഒരു കാൽ ടീസ്പൂണോ ഒരു സ്പൂണോ ആയാലും കൊഴപ്പല്ല എരുക്ക് എരൂനൻസര്ച്ച് പിന്നെ ഇ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൊറച്ച് പേസ്റ്റാക്കീട്ട് ഒരു മുക്കാൽ ടീസ്പൂണ് മാത്രം മതി അതൊക്കെ ഇട്ട് നന്നായിട്ട് സൻഫ്ല ആഹ് സൺഫ്ലവറോയ്ല്ണ്ടല്ലോ സൺഫ്ലവർ ഓയില്
ആഹ്
ഹലോ സൺഫ്ലവർ ഓയില് ഒര് കാൽ ഒര് അര ഒര് കാൽ കപ്പ് സൺഫ്ലവറും ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി ന ആഹ് മിക്സ് ആക്കണം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം അത് നന്നായിട്ട് എന്നിട്ട് പിന്നെ
ഹലോ
ഫ്രിഡ്ജില് ഒരു ഹലോ കേക്കാണ്ട് ഞാൻ പറയുന്ന കേക്കാല്ലേ ഹലോ
എടക്ക് അങ്ങ് എടക്ക് എടക്ക് കേൾക്കുന്നില്ലായിരുന്ന് ഇപ്പം കേക്കം
ആഹ് റൈഞ്ച് റൈഞ്ച് പോകുന്നുണ്ടവട
ആഹ് ഇണ്ടെന്ന് തോ
എന്നിട്ടൊര് ആ ഒര് അരമണിക്കൂർ ഫ്രിഡ്ജില് റെസ്റ്റ്യ്യാൻ വെക്കണം ഈ ചിക്കന്
ഈ മസാല തേച്ച ചിക്കന്ണ്ടല്ലോ അ ഒര് അരമണിക്കൂറ് ഫ്രിഡ്ജില് വെക്കാ എന്നിട്ട് നമ്മള് ഈ കുതിർത്തി വെച്ച ഈ വെള്ളത്തില്ട്ടച്ച അരിണ്ടല്ലൊ അത് ഏഹ് കഴുകി ഊറ്റ ന്ന്ട്ടീ ഒരു പാത്രത്തില ഇട്ടേക്ക ഇന്ന്ട്ട് നന്നാരീ നമ്മള് ചോറ് വെക്ക്ന്ന പോലെ തന്നെ വെള്ളം വെച്ചിട്ട്
ശരിക്ക അളവ് ഉണ്ടോ ഇപ്പ ന
എങ്ങനെ
ആഹ്
മനസ്സിലാവുന്നില്ലടാ
ഇപ്പൊ നമ്മളെ നിയ ഇണ്ടാക്ക്മ്പഴെ ഇപ്പൊ ഒരു കപ് അരിക്കും നേൽക്കപ് വെള്ളം അങ്ങനെ
ഇല്ലല്ല അങ്ങനല്ല നമ്മള് ചോറ് വെക്ക് ആഹ് ബിരിയാണി ഇണ്ടാ ആഹ് ബിരിയാണി ഇണ്ടാക്കും അല്ലല്ല അങ്ങനല്ല ഇതില് നമ്മള് ചോറ് വെക്കൂലേ നമ്മള് സാധാ ചോറ് വെക്ക്ന്നില്ലെ അതിന് നമ്മളൊര് കുട്ക്കേല് വെള്ളം വെക്ക അത് തെളക്കുമ്പം അരി അതേപോല തന്നെ അരിട ഇന്ന്ട്ട് ആഹ് അതില് ഏഹ് അ വെള്ളത്തില് നമ്മള് മറ്റേ വലിയ ചീരകണ്ടല്ലോ വലിയ ചീരകവും അതേപോലെ മറ്റേ പൊടിക്കാത്ത കുരുമുളക്ല്ലേ അത്
ചീരകോ
പിന്നെ ആ പെരിഞ്ചീരവും പൊടിക്കാത്ത കുരുമുളക് ഏ അതേപോലെ ഏലക്കായ പട്ട കറാമ്പൂ ആ സംഭവങ്ങളൊക്കെ കൊറച്ചിടണം ഇതില് ഈ വെള്ളത്തില് എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളക്കുമ്പോം ഉപ്പ ഇട്ടിട്ട് ഉപ്പ് ഇടണം കേട്ടോ അത് ഇട്ടിട്ട് മറ്റേ അരി ഇടുക അരി തിളച്ചു വരുമ്പം കൊറച്ച് ഒരു രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച കൊടുക്കുക കട്ട്ാവാതിരിക്കാനാ വേണ്ടി ചോറ് കട്ടാവാതിരിക്കാന് എന്നിട്ട് ഒരു പിന്നെ
രി നമ്മള് ബിരിയാണിക്ക് നമ്മള് കട്ട ആവാതിരിക്കാൻ മറ്റേ നാരങ്ങയുടെ ഇത് നീര് ചേർ
ആഹാ ആഹാ നാരങ്ങ നീര് ചേർക്കും അതെ അതെ ചേർക്കും
ആഹസ് ഇപ്പ ഇതി ഇതി വേണ്ട അത്
ആഹാ അതിന് ഇത് വേണ്ട അത് നാരങ്ങ നീര് ഒഴിക്കണ്ട എന്നിട്ട് പിന്നെ ഒരു മുക്കാ വേവ ആവുമ്പോ ഈ അരി ഊറ്റിയെടുക്കുക നമ്മള്
ആഹാ
വെള്ളത്തിന്ന് ഊറ്റി എടുത്തിട്ട് ഏ വേറെ പാത്രത്തി ഇട്ട് വെക്കുക മറ്റേ അടി മറ്റേറ്റ് എന്താണ് ഇറച്ചിയൊക്കെ കഴുകിയാ ഊറ്റുന്നൊരു സംഭവല്ലേ എന്താണ്
ഈ വെള്ളം താഴോട്ട് പോവ അരിമുകളിൽ കിടക്ക അതല്ലേ ഉദ്ദേശിക്കുന്നേ ആഹാ ആഹാ
അത് ഇട്ടിട്ട് പിന്നെ നമ്മളെ ഈ ചിക്കൻ തേച്ച ചിക്കൻ ഉണ്ടല്ലോ ഫ്രിഡ്ജില് റസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന് അതൊരു ഏ ഒരു പാത്രത്തില് നമ്മള് ഏത് ത്തിലാണ് വെക്കുന്നത് വെച്ചാല് ആത് പാത്രത്തില് നമ്മള് സൺഫ്ലവറോലോഴിക്കണം ആദ്യം
ആഹാ
സൺഫ്ലവർ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ചിക്കന് ഇപ്പ ഇങ്ങനെ ഇപ്പനെരത്തി വെക്ക ഈ പാത്രത്തിന്റെ മുകളിൽ ഇങ്ങനെ നെരത്തിവെക്കാ ന്നിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ആഹാ തീ ഒന്ന് ഫ്ലെ ഇതില് ഗ്യാസ ഒന്ന് ഓൺ ആക്കിട്ട് അതിന്റെ മേലെ ഈ ഊറ്റി വെച്ച ചോറ് അതിന്റെ മേല അ ഇട്ട് കൊടുക്ക അത്ര തന്നെ പണിയുള്ളൂ സിമ്പിൾ ആണ്
ഓ ഓ ഓ മറ്റേ ബിരിയാണിയിടത്രെയും പണിയില്ല
ഇല്ല ഇല്ല ബിരിയാണിന്റെ പണിയൊന്ന ഇത് ഇത് സിമ്പിൾ ആണ്
ഓ ഓ നമ്മൾ ഞങ്ങ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് അത്രൊ ഒരു ഇതില്ല നമ്മള് പുറത്തൂന്നേ കഴിച്ചിട്ടുള്ളൂ
ആഹാ ഇത് സിമ്പിൾ ആാണ് അതേപോലെ അൽഫാമ് അൽഫമ ഒക്കെ ഉണ്ടാക്കാറുണ്ടോ അൽഫ ഫാമ ഒക്കെ ഉണ്ടാക്കാറുണ്ടോ അൽഫാമ് ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ
ഉണ്ടാക്കിട്ടി ഇല്ല
എങ്ങനെ ആഹാ അതൊ ക്കേ അതേപോലെ സിമ്പിൾ ആണ് നമ്മുക്ക് വീട്ടില ഉണ്ടാക്കിയാ നല്ല അതെല്ലെ അതൊക്കെ സിമ്പിൾ തന്നെയാണ് അതൊക്കെ നമ്മള് വീട്ടിലുണ്ടാക്കി
അൽഫാം ഉണ്ടാക്കുന്നത് പിന്നെ അതില് നമ്മള് പിന്നെ അൽഫാമിന്റെ ഉം മറ്റേ തൊലി കളയാത്ത ചിക്കനാണ് അയിന് അൽഫാമിന് കൂടുതലും വാങ്ങാറ് ആഹ് സ്കിന്ന് കളയാത്തെ ചിക്ക ഏഹ് ചിക്കൻ വാങ്ങുമ്പോഴേ അയിന്റെ സ്കി ആഹ് സ്കിന്ന് കളയാതെയാണ് ചിക്കന്റെ കടയിന്ന് വാങ്ങ അത് കിട്ടും സ്കിന്ന് സ്കിന്ന് കളയാതെ അവര് തരും അത് നമ്മള് നന്നായിട്ട് കഴ്കി കി നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക ഉം മറ്റേ ഉള്ളില് മസാല ഒക്കെ പുടിക്കാൻ വേണ്ടി നന്നായിട്ടത് കുത്തി കൊടുക്കണം ആ ഒര് സ്പൂണ് വെച്ചിട്ടോ എന്തായിട്ട് ഇങ്ങനെ നന്നായിട്ട് കുത്തി കൊടുക്കാ ന്നിട്ട് ഏ നമ്മളെ എന്തേലും കനള്ളത് സാധനായിട്ട് ഈ ചിക്കൻ നന്നായിട്ട് അടിക്കണം നന്നായിട്ട് സോഫ്റ്റാവണം ചിക്കന് അടിച്ചിട്ട് ന്നിട്ട് പിന്നെ അതില് അതിന് മസ് മസാലക്കെ സിമ്പിളെന്നെണ് മസാല മറ്റേ ചെറിയ ഉള്ളില്ലേ എന്താ പറയാ ചെറിയ ഉള്ളിന്ന് പറഞ്ഞ സംഭവം അറിയോ ആഹ് കൊച്ചുള്ളി അത് ഏഹ് അതൊരു പിടി അതുപോലെ തക്കാളി ഏഹ് അതുപോലെ മല്ലിച്ചപ്പ് പൊദീന ആഹ് പിന്നെ വെളു ത്തുള്ളി ഇഞ്ചി മറ്റേ കാശ്മീരി മുളകില്ലേ കായ ആഹ് കുരുമൊളക് കാശ്മീരി മൊളകില്ലേ പൊടിക്കാത്ത മൊളക് കായ്മൊളക് ആഹ് മൊളക് ഇടാ
ആഹ്
കാ ആഹ് മൊളക് അതേപോലെ പിന്നെ കൊറച്ച് തൈര് പിന്നെ പച്ചമൊളക് എല്ലാതുട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്ക. അരച്ചെടുത്തിട്ട് സൺഫ്ലവർ സൺഫ്ലവറും ഒഴിക്കണം അര ഇതില് അരക്കുമ്പോട്ടോ. ആഹ് എല്ലാം കൂട്ടിക്ക് സൺഫ്ലവർ ഒഴി ച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആഹ് പേസ്റ്റ് രൂപത്തില് അരച്ചെടുക്ക ന്നിട്ട് ഈ ഉം അൽ ഈ എറച്ചിന്റെ മോളില് നന്നായിട്ട് തേച്ചു പുടിപ്പിച്ചിട്ട് ഒര് നാലഞ്ച് മണിക്കൂറൊക്കെ ഫ്രിഡ്ജില് സ്റ്റോക്ക് ആ സ്റ്റോക്കിയ്യാൻ വെക്കണം ന്നാലെ നന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരഞ്ച് മണിക്കൂറൊക്കെ നമ്മള് റസ് റ്റിയ്യണം ഈ ഫ്രിഡ്ജിതന്നെ വെക്കും വാണം എന്നിട്ട് നമ്മള് ഈ ഏഹ് അൽഫാമിന്റെ ആഹ് ഒരു സംഭവണ്ട് ഗ്രില്ല്ണ്ട് അത് ഏഹ് ഇവടെ വീട്ടിലൊക്കെണ്ട് അതി ഗ്രില്ലില് ചാർക്കോള്ണ്ടെങ്കിൽ അതാ ന നല്ലത് ചാർകോള് കിട്ടാണെങ്കില് അഹ് കത്തിച്ചിട്ട് ഈ ഗ്രില്ലില് വെച്ചിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ അങ്ങനെ പൊള്ളിച്ചെടുക്ക. അത് നല്ല ടേസ്റ്റ നമ്മള് ആഹ് മ്മള് അൽഫാം വാങ്ങ്ന്ന അതേ ടേസ്റ്റ് ഞങ്ങള് ചിക്കന് വെല കൊ കൊറയുമ്പൊളൊക്കെ അങ്ങനെ വാങ്ങിണ്ടാകും. അപ്പൊ പിന്നെ ഞങ്ങള് ആഹ് അങ്ങനെണ്ടാക്കും അപ്പൊ നമ്മക്ക് വീട്ടില്ണ്ടാക്കു നമ്മക്ക് ധൈര്യത്തി കഴിക്കാലോ.
അത് ശരിയാ ഒന്നും നമ്മടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുമ്പം മറ്റേ
ആഹ് ആഹ് അവരിപ്പങ്ങനെണ്ട് ആഹ് ആഹ് പയകിയതാണോ അവരെങ്ങനെണ്ടാക്കുന്നോന്നും നമ്മക്ക് അറീലല്ലോ മസാല കൂട്ടെങ്ങനെയാണ് ആഹ് ആഹ് അതെ നമ്മള് ടേസ്റ്റ് കാണുമ്പോ നമ്മള് നന്നായിട്ട് കഴിക്കും അത്രതന്നെ. ഇതിപ്പെങ്ങനെ ഇണ്ടാക്കുന്നന്ന് നമ്മക്ക് അറീലല്ലോ.
ആഹ് ആഹ്
അത് ഉം അങ്ങനെണ്ടാക്കും അങ്ങനെ ബ്രോസ്റ്റ് അതൊക്കെണ്ടാക്കും. കാറുണ്ട് ഞാൻ വീട്ടിതന്നെ ഒരു വിധൊക്കെണ്ടാകും പക്ഷെ ഇപ്പൊ പിള്ളേരൊക്കെ ചെറുതായ കാരണം എനിക്ക് മടിയാണ് ണ്ടാക്കാന് അങ്ങനെ നല്ല പൂതിയൊക്കെ വരുമ്പോ ഞങ്ങള് ഹോട്ടലിൽന്ന് ഓർഡർ ചെയ്യാറെന്നെണ്.
ആഹ് ആഹ്
ഇണ്ടാക്കാൻ അറിയു എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇണ്ടാക്കും
മ്മ് മ്മ് മ്മ്
പ്പാമ്പോ നമക്ക് ഒഴിവില്ല ഒന്നാമത് ഞാൻ പിന്നേ ഇപ്പൊ സ്കൂള് വെക്കേഷനായ കാരണേ ഒരു ഒഴിവു ണ്ടാവൂല വീട്ടില് എപ്പളു പണിയായിരിക്കും അതെ അതെ എല്ലാര ട്ടുള്ളത് കൊണ്ടേ ഒരു ഒഴിവും ഉണ്ടാവൂല്ല അവർക്ക് ഭക്ഷണ ഫുഡ് ഉണ്ടാക്ക അവരെ ക്ലീൻ ചെയ്യാനും അലക്കാനും എല്ലാം ഒര് ഒഴിവ്ണ്ടാവൂല. ഫുൾ ടൈം പണിയായിരിക്കും
ആഹ് ആഹ് ആഹ് ആഹ് എന്നാ ശ- - ശരിഞാൻ
ആഹ് ആഹ് ഓക്കേടാ
ആഹ് ശരി ആഹ് ആഹ്
ആഹ്